ഹലോ ആഹ് കേൾക്കാവോ ആഹ് കേൾക്കുന്നുണ്ട്
ഉം
മഴയുണ്ടോ ഇന്ന് പാലക്കാട് ഇവിടെ നാട്ടില്
ഉം മഴയുണ്ട് ഇന്ന് ഓറഞ്ച് അലേർട്ട് ആണ്
ആഹ് നമ്മക്കിന്ന് റെഡാ പക്ഷെ നല്ല വെയിലാ
പറഞ്ഞു പറഞ്ഞു അറിഞ്ഞ് ഞാന്
നല്ല വെയിലന്ന് ഇന്ന് സ്കൂളൊക്കെ ലീവാന്നേ യോ ഇന്നലെ രാവിലെ തൊടങ്ങിയിട്ട് രാത്രി വരെ നിക്കാണ്ട്‌ പെയ്യായിരുന്നു
അത് കണ്ടിട്ടാ ഇന്ന് റെഡ് അലേർട്ട് ഇട്ടത് പക്ഷെ എന്തായി ആ മഴയില്ല
ദിബോയ്
അതെ ഇല്ല ഞാൻ ഇന്നല ന്യൂസിൽ കണ്ടുട്ടോ അത് ഒരു സയന്റിസ്റ്റ് പറഞ്ഞതാ ഈ മഴ ഇപ്പൊ കേരളത്തിക്ക് എങ്ങനെ വരണന്ന് വെച്ചാ ഒരേ ഒരു ഓർഡറിൽ വരില്ല ഇതിപ്പ ഒരു ദിസം മഴയിണ്ടെങ്കിൽ ഒരു ദിവസം ഉണ്ടാവില്ല പിന്നെ ഒരു ദിവസം ഉണ്ടാവും അങ്ങനെരു ഏറ്റക്കുറച്ചിലി തന്നെ വെരത്തുള്ളൂന്ന് ഞാൻ കണ്ടായിരുന്നു
ന്നാ ആഹ് അത് അതല്ലെങ്കില് സ്കൂൾ ഇല്ലാത്ത ദിവസം ക്കെ റെഡ് അലർട്ട് പ്രെക്യപി ചെ അന്നൊന്നും മഴയുണ്ടാവില്ല പക്ഷെ ഇന്നലെ പാലക്കാട് ഉം പാലക്കാ ഇവിടെ പാലക്കാടല്ല വയനാട് ഉം കോഴിക് ക്കോട് ആ ഭാഗത്തുംക്കെ നല്ല മഴയായിരുന്നുന്ന് പറയുന്ന കേട്ടു
ആഹ് നല്ല മഴയായിരുന്നു അതെ ഇന്നലെഅല്ലേ അ നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പ വയനാട് ആഹ് ദുരന്തം നടന്ന സ്ഥലം സന്ദർശിക്കാൻ പോയത് ആഹ് അതെ അപ്പോഴും നല്ല മഴയുണ്ടായിരുന്നു കോട്ടക്കെ ഇട്ടിട്ടാ ആൾ പോയിരിക്കുന്നത്
ക്കെഇട്ട്ട്ട് കണ്ടു ഫോട്ടോ കണ്ടു
ഉം
ഉം വല്ലാത്ത ദൂര ദുരന്തായി പോയല്ലേ
മ് അതെ ആരും പ്രതീക്ഷിച്ചു കാണില്ല ഇങ്ങനെ ഒരു സ്ഥലത്ത്
കണ്ടൊ നമ്മളിപ്പ എന്തോര സ്ഥലത്ത് ഇതുപോലെ വാഹനങ്ങിൽ യാത്ര ചെയ്യ നമ്മളിപ്പോ വിചാരിക്കുവൊ ഇങ്ങനെ ഇങ്ങനെ ഇണ്ടാവോന്ന്
അതെ അതെ എല്ലാ അപകടങ്ങളും അപ്രതീക്ഷിതവായിട്ടാണല്ലോ വരുന്നത് പക്ഷെ ഗവൺമെന്റ് ആദ്യവെ പറഞ്ഞു ആ മണ്ണ് മാറ്റണം ഒരുപാട് പകടം ഉണ്ടാവുന്നു പക്ഷെ അതാ കമ്പനിക്കാര് ശ്രദ്ധിച്ചില്ല അത അവരുടെ അശ്രദ്ധ എത്ര പേരുടെ ജീവനെടുത്തു
എത്ര ഏഴു പേരാ എത്ര പേരാ മരിച്ചേ ഇനിയുണ്ട് തോന്നുന്നു ആളെ കിട്ടാൻ
ഉം അഞ്ചു പേരുടെ അഞ്ചു പേരനെ തെരഞ്ഞൊണ്ടിരിക്ക്യാണ് കിട്ടിയിട്ടില്ല
പിന്നെയെന്ന് പറയുമ്പോ റോഡല്ലേ എന്തോരം വാഹനങ്ങള് പാസ്യ്യുന്നുണ്ടാവും അ തൊക്ക് പറയാൻ പറ്റില്ലല്ലോ എത്ര പേര് അതില് പെട്ടു
ഉം അറിയില്ല നമ്മള് പുട്ടേജ് കണ്ടതല്ലേ ആ വലിയ ലോറി എങ്ങന്യാ വരുന്ന
ആഹ് ആഹ് എന്നാ വരവാ വരുന്നേ
വരണത് പ്പത് കിലോമീ റ്റർ അത്രത്തോളം സ്പീഡിലാ പോയിരിക്കുന്നത് അതെ ഓരോ ദുരന്തങ്ങളും
മൻ മനുഷ്യന്മാരൊക്കെ നിസ്സഹായരാണ് ചെല സമയത്ത് നമ്മൾ അഹങ്കരിക്കും നമ്മളെ കൊണ്ടല്ലേ ടാൻ പറ്റും എന്നുള്ളതിന് ഇങ്ങനെക്കെ വരുംമ്പഴ നമ്മളെ കൊണ്ടൊന്നും ഒന്നിനും പറ്റെയ്‌ല കണ്ട് നിക്ക അത്രയേ ഉള്ളൂ
മറ്റേ വി ഐ പി ടു സിനിമയിൽ പറയുന്നത് പോലെ നമ്മുടെ അ കാരൊക്കെ മാറണംന്നുണ്ടെ ഇതുപോലെ മഴയ എന്തെങ്കിലും ഒന്ന് വന്ന് അല്ലെ നമ്മൾ അറിയുള്ളൂ പറയണ്ടേ
ആഹ് അത് അത് തീർന്നാ തീരും ചെയ്തൂട്ടോ
ഏഹ്
ഇപ്പൊ കൊറോണ വെന്ന സമയത്തൊക്കെ എന്നായ്ര്ന്നു
ഉം ഉം ശെര്യന്നെ ശെര്യെന്നെ ഒരുപാട് ബുദ്ധിമുട്ടി
ഉം രണ്ടായിരത്തി പതിനെട്ടില് പ്രളയം നടന്നപ്പോ
ഉം
ഉം ഈ ര രണ്ടായ്ര്ത്തി പതിനെട്ടിന്റെ സമയത്ത് പ്രളയം നടന്നല്ലോ അപ്പം ഞാനൊരു സ്കൂൾ വർക്കെയ്യായ്ര്ന്നേ അപ്പൊ രാവിലെ അന്ന് ആഗസ് റ്റ് പതിനഞ്ചിന് പതാക ഉയർത്താൻ പോവാട്ടോ രാവിലെ ഞാൻ പോയപ്പൊരു കൊയ പ്പുല്ലാ സ്കൂൾലെത്ത്യപ്പോ മഴ തൊടങ്ങിയിട്ട് തിര്ച്ച് വെരാനെനിക്ക് പറ്റിയിലാ റോഡ്ലൊ ക്കെ വെള്ളായതോണ്ട് അരമണിക്കൂറിന്റുള്ളില് ഫുള്ള് വെള്ളായി
അതെ അതെ ഭയ്ങ്കര ബുദ്ധിമുട്ടായ്ര്ന്നു ആ ടൈമിലൊക്കെ നമ്മളൊരുപാട് കഷ്ടപ്പെട്ടേ ലേ ഇതിപ്പോ കൊറ്ച്ചിതിപ്പൊരു അഞ്ചാറ് വർ അഞ്ചാറ് വർഷായിട്ടാണ് ഇത്ര ഒരുപാട് ബുദ്ധിമുട്ട്
ആഹ് അതായത് ഒന്നാമത്തെ കാര്യം എല്ലാം നമ്മൾ നെകത്തി വെള്ളം പോവാനും പ്പ സ്ഥലൂല്ല ള്ള സ്ഥെലത്തൊക്കെ വീടായി റോഡായി
ഉം ഉം
ഏഹ് ന്ന് പറ പറയുമ്പോ പാടും തോടും
വെള്ളത്തിനാണെങ്കില് ഒഴുകി പോവാനൊര്
ഒഴ് ആഹ് ഒഴുകി പോകാന്ള്ള ഇതുണ്ടായ്ര്ന്നു വെള്ളം മണ്ണിലെന്നെ താവാ താന്ന് പോവാന്ള്ളെ
സൗകര്യണ്ടായിരുന്നു ഒന്നുല്ലെങ്കിലും മണ്ണിനെ ബെലത്തോടെ പിടിച്ച് വെക്കാൻ നറെ മഴ ങ്ങളെങ്കിലുണ്ടായിരുന്നു
ആഹ് പ്പനമ്മളതൊക്കെ വെട്ടി അവ്ടെ ക്കെ വീട് വെച്ചു ഫ്ളാറ്റ് നിർമ്മിച്ചു
അതെ നമ്മൾ ചെയ്തതിന്റെ ഫലങ്ങൾ നമ്മ
ഫലം നമ്മളെന്നെ അനുഭവിക്ക്ന്ന് അത്രേയൊള്ളൂ ഇപ്പൊര് ഒരു വാ പ്പായും ഒരു കൊച്ചും ഒരച്ചനും ണ്ടായാല് അവര് വീട് മാറി വേറെ വീ
ആഹ് കാര്യാണ് കാര്യാണ്
ആഹ് ഇപ്പ അതാണ് നമുക്ക് പറ്റ്ന്നത്
താല്പര്യല്ലാ ഇഷ്ടല്ലാ
നമുക്ക് നമ്മടെ പ്രൈവസി
അതെ വയസ്സായിട്ടുള്ളതിൻ്റെ അവരോടുള്ളൊരു വിരോധാണ് അല്ലെങ്കി അവർടെ വാക്ക്കൾ അല്ലെങ്കി അന്നേരത്തെ വാക്കുകൾ കേൾക്കാനുള്ള മടി സ്വന്തായ്ട്ടുള്ള ഇഷ് ടം അഹങ്കാരം എല്ലാം കാരണവാണ് ന്തായി എല്ലാവരും സ്വയമേ ഓരോന്ന് ചെയ്യാനായി
ഇതിന് ഭൂ ഭൂമിപ്പം തന്നെ ഇനി ഒക്കെ കോൺക്രീറ്റ് കെ ട്ടിടങ്ങളല്ലേ പണ്ടങ്ങനെല്ലായിരുന്നു
ഉം അതെ അതെ
പിന്നെള്ളത് ഉള്ള തോടും പാടൊക്കെ നെകത്തീട്ടവിടെക്ക വീട് വെച്ചു വെള്ളം പോവാനുള്ള വഴിയൊക്കെ അടച്ചു
കാര്യാണ് കാര്യാണ് അതെന്നെ സൗകര്യങ്ങൾ സൗകര്യങ്ങൾക്ക് വേണ്ടി പ്രക് ഭൂമീൽ ചൂഷ്ണം ചെയ്തിട്ടെന്തായി സൗകര്യം നമുക്കെന്നെ നഷ്ടപ്പെട്ണു കാര്ണം പ്പെത്ര വെല കൊട്ത്ത് കെട്ടിയ വീടാണെങ്കിലും ഒരു മഴ വന്നു നാശനഷ്ടം സംഭവിച്ചു പോയില്ലേ
പോയി ആ കണ്ണു കഴിഞ്ഞ കഴിഞ്ഞ വർഷം തന്നെയല്ലേ അവിടൊരു വീടിന്റെ നടു ടുകൂടെ നദി ഒഴുകിപ്പോന്നത്
അതെയോ
ആഹ് ഒരു ഇപ്പം ഇപ്പം ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ആറു മാസം എങ്ങാണ്ടെ ആയുള്ളു തോന്നുവാ വീട്ടില് രണ്ട് നെലയാണ് വല്ലിയ വീട് അതിന്റെ ഇങ്ങനെ പുഴ ഒഴുകി പോകുന്നു
അതാണ് കാരണം അപ്പൊ വെള്ളത്തിന് ഒഴുകി പോവാനും സൗകര്യം വേണ്ടേ
ആഹ് ഒരായസിന്റെ മൊത്തം ആ വീട്ടില് ചെലവാക്കി കാണും
അതെ കാര്യാണ് പറഞ്ഞിട്ടെന്താ ചെയ്യാ
ഉം ഇപ്പ ആർക്കും ചെറിയ വീടും പറ്റ്കേല
കാരണം അതെ ഓരോരുത്തരും പുതിയ ഡിസൈൻസ് കാണുമ്പോ എന്താണ് ഇൻസ്പയർ ആയിട്ട് അതുപോലെ ട്രൈ ചെയ്യും ഉം ഒരാൾ ഉള്ളിൽ സ്റ്റേർ വെച്ച അപ്പുറത്തുള്ള ആള് ആ നന്നായിട്ടുണ്ടല്ലേ എന്നാ പിന്നെ നമുക്ക് അത് വേണം ഇങ്ങനൊരു തോന്നലല്ലേ ആഡംബരം ആഡംബരം അതുപോലെ പൊങ്ങച്ചം മറ്റൊരാളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ജീവിതം
അങ്ങനെ അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമുക്ക് ഇല്ലാണ്ടാവുന്നത് മറ്റുള്ളൊരാളെ കാണിക്കാൻ വേണ്ടി ജീവിക്കുമ്പോ
ഉള്ളത് കാര്യവില്ലല്ലോ ഒന്നിൽ കൂടുതൽ ഉണ്ടാക്കുക എന്തിന് വേണ്ടീട്ട് എല്ലാം അനാവശ്യായായിട്ട് അതിനിപ്പോ ആരാണ് ഉള്ളതുകൊണ്ട് സന്തുഷ്ടരായിട്ടുള്ളത്
ഇല്ല സമാധാനം ഉണ്ടോ വീട്ടില്
ഉം
നമ്മളൊരു പത്ത് വീട് എടുത്തതില് എട്ട് വീടിലും വീട്ടില് എന്തെങ്കിലും ഒക്കെ ആയിട്ട് അവർക്ക് അവരുടെ സമാധാനം എന്താന്ന് ദിവസങ്ങളോളം ആയിട്ടുണ്ടാവും അറിഞ്ഞിട്ട്
അതെ സമാധാനം ന എഏത്ര വലിയ വീടിവെച്ചിട്ടും കാര്യല്ലല്ലോ സന്തോഷത്തോട കൂടി ജീവിക്കും ക്കാനായില്ലെങ്കി ജീവിതം പിന്നെന്തിനാ
കഞ്ഞിവെള്ളം കുടിക്കാണെങ്കിലും അതിലൊരു സന്തോഷം കണ്ടെത്തും ഞാന അങ്ങനെയുള്ള ചിന്തിക്കുന്ന ഒരാളാട്ടോ
ഉ
ഉ ന്റെ ഹസ്ബൻഡ് എപ്പഴും പറയുംന്ന എന്താണ് കഞ്ഞിവെള്ളം ആണെങ്ക നമ്മളെല്ലാരോടെ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോ അതിൊരു സമാധാനംണ്ട്
അതെ അതെ അതിന്പ്പൊ ആര ചിന്തിക്കുന്നത് ഇപ്പൊ എല്ലാവരുംഫാസ്റ്റ് ഫുഡിന്റെ പുറകില രാത്രിയായ എറങ്ങും പുറത്ത് എന്താണ് അൽ ഫാമ് മ
മന്തി അത ശവർമ്മ ഷവായ
നീ അതെ
ഇതൊക്കെ ഈ പേരൊക്കെ എവിടന്ന് കിട്ടണോ എന്തോ
ആ പണ്ടുള്ളവര് പറയും ഉ
ഞങ്ങളുടെ നാട് ഇടുക്കിയാണ് കേട്ടോ അപ്പൊ അവിടുന്ന് വന്നപ്പോ രാത്രി ത്രി പന്ത്രണ്ട് മണി ഒരു മണിയായിയിുന്നേ അപ്പൊ ആ സമയത്ത് ഞാൻ പറഞ്ഞു ഇനിയിപ്പോവീട്ടിൽ പോയിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കാനൊന്ന സമയമല്ല നമുക്ക് ഇവിടുന്ന് കഴിച്ചിട്ട് പോവാ എന്ന് പറഞ്ഞിട്ട് ടൗണില് നിർത്തിയപ്പോൊ ഒരു ഹോട്ടൽ കേയറാൻ പറ്റുന്നില്ല തട്ടുകടകളല്ലേ ആ സമയത്ത് മെയിൻ ആയിട്ട്ണ്ടാവുക
അതെ അതെ കാര്യാണ്
ഒക്കെ ഈ പറത ഇട്ട പെൺു പെണ്ണുങ്ങള്ൾ ഞാൻീ കുറ്റം പറയല്ല ഫുള് അത് തന്നെ ഞാാന പറയയും ചെയ്തുത് കെട്ടിയോമാര് ഗൾഫിൽ അധ്വാനിച്ച് പൈസ കൊടുക്ക ഇവന്മാര് നട്ടപ്പാതിരക്ക് വണ്ടിയടുത്ത് ഈ ര നാലഞ്ച് പെണ്ണ്ങ്ങൾ കൂടി കൂടിട്ടേ വണ്ടിയും കൊണ്ട് വന്നിക്കോ തട്ട്കടേക്കൊന്ന കേറാൻ വയ്യ കറുപ്പ് എല്ലാതും കറുപ്പ്
ഇല്ല കാര്യാണ് നമ്മള് മുസ്ലിംസിന് പുറത്തു നിന്നുള്ള ഫുഡ്സിനോട് വസ്ത്രങ്ങളോട് ആ താല്പര്യം കൂടുതലാണ് കാര്യമായിട്ടാ പറഞ്ഞത് വസ്ത്രങ്ങള്ൾ പെരുന്നാളായി അവരും ഡ്രസ്സ് എടുക്കുക ഇപ്പൊ സാധാരണ ഒരു ഡ്രസ് എട്ക്കില്ലല്ലോ ആയിരത്തിന് മുകളിലല്ലാണ്ട് അവര് ചിന്തിക്കില്ല
ഇല്ല രണ്ടായിരത്തി ത്തിന്റെ മുകളിലല്ലാതെ ചുരിദാ നല്ലൊരു ചുരിദാർ കിട്ടണമെങ്കിൽ രണ്ടായിരം രൂപ കൊടുക്കണം
അതെ അങ്ങനെ ഫള്ള് എല്ലാം കൊണ്ട
പിള്ളേർക്കും അത ട്ടോ പിള്ളേർക്കും അത്രയും റേറ്റ് ഉണ്ട് നമ്മൾ എടു ക്കുന്നഅതേ റേറ്റ് പിള്ളേരെ ഡ്രസ്സിനും ഉണ്ട്
ആവണ്ട് ആ വ്ണ്ട് അവരെന്ത് പറയും കുട്ടികളുടെ ഡ്രസ്സിൽ വർക്കുകൾ മൈനയൂർ ആയിട്ടല്ലേ ഐ ന് ഈചെറിയ ചെറിയ വർക്കൾല്ലേയ അങ്ങനെയുള്ളതാണ് അവരുടെ റീസൺസ്
ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ വേണം കൊച്ചുങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാൻ
അതെ അതെ ശരി തന്നെയാണ് എനിക്കൊരു മോനാ രണ്ടു വയസായി
ഒരു മോളുആ
ഉം
രണ്ടര വയസ്സ ആവുന്നേ ഉള്ളൂ നാലല് മാസം രണ്ടു വയസോ നാലല് മാസം ആും
ആ വന്ന് രണ്ട് വയസ്സും രണ്ട് മാസം
ആ
ഉം ചെറിയ ഈയിടെ ബർത്ത്ഡേ കഴിഞ്ഞതേ ഒള്ളു
ആഹ് ഇപ്പൊ ഇങ്ങനെ ഈ തെന്നി തെന്നി നടക്കുന്ന പ്രായാ ഓടിക്കാണ്ട് മഴയൊക്കെ ആയാ പിടിച്ചാ കിട്ടുന്നില്ല
ട്ടൊള്ളൂ ഓടാന് ഒരു ബുദ്ധിമുട്ടൂല്ല ച ചടാൻ വേണ്ടീട്ടോടും
ആഹ് അങ്ങനെന്നെയായിരുന്നു വളും പേടിയാവും ങ്ങനെ തെറിച്ച് തെറിച്ച് തെറി
അതെ അതെ നമുക്ക് പേടിയാവും. കാര്യം
ഉം ഇപ്പൊ പിന്നെ തെന്നി കിടക്കല്ലേ മൊത്തം
ഉം ഇല്ല ഞങ്ങള് പൊറത്ത് ജെല്ലിയിട്ടത് കാരണം അതി അതിന്റെ ബുദ്ധിമുട്ടില്ല എങ്കിലും ബാക്കിലൊക്കെ പോകുമ്പോ ഇക്ക് പേടിയാണ് അവനാണെങ്കി ഞാൻ എന്തെങ്കിലും ബാക്കിൽ പോയാ ഓടി വരും ഓടി വരുന്നത് കാണുമ്പോ എനിക്ക് പേടിയാണ്
അവിടെ തറവാട് അടുത്താണേ അപ്പൊ അവിടെ പിള്ളേരുണ്ട് അപ്പൊ ഇവള് ഒരു വാതില് അഴക്കള വാതില് തുറന്നിട്ടുണ്ടോ എന്ന് നോക്കും അടുക്കളയിൽ വന്നിട്ട് അതില്ലെങ്കിൽ തിണ്ണയി വരും എന്നിട്ട് ഇവിടുത്തെ വാതിൽ തുറന്നിട്ടുണ്ടോന്ന് നോക്കി ഒര ഒറ്റ ഓട്ടം
അതാ
ഉം
ഉം. എന്നാ ശരിട്ട ഞാൻ വിളിക്കാ
ആക്കെ ഓക്കെ